ഹലോ. ഹലോ. എന്താ പരിപാടി സുഖല്ലേ? ഓ എന്ത് നല്ല പരിപാടി. സുഖമാണ്. എന്താ പരിപാടി ഇന്ന് പണിക്കൊന്നും പോയില്ലേ?
ഇല്ല. ഇല്ലല്ല. ഞാനിപ്പോ ഇങ്ങനെ വീട്ടിലിരിക്കുവാണ്. ഇന്ന് ലീവ് എടുത്തതാ. വീട്ടിലിരിക്കാണ് പറയ.
അ ലീവ് എടുത്തു വീട്ടിലാണോ? ഞാൻ ഇതാ ഇപ്പോ വീട്ടില്, ഇന്ന് ലീവെടുത്തെ തന്നെയാണ്. ഞാനിപ്പോ ഇന്നലയും, മിനിഞ്ഞാനോക്കെ ഇണ്ടേനി..
ആ ഞാൻ ഇനികേ, നമ്മള് ഈ കേരളത്തിൽ ഇപ്പം ഇങ്ങനെ വ്യതിയാനം നടക്കണല്ലോ. മഴ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ പനിയും, ജലദോഷം ഒക്കെയാണ്.
പനിയും, ജലദോഷം ഒക്കെയാണ്. ആ ഒരു ചെറിയ കാലാവസ്ഥായിട്ട് ബന്ധപ്പെട്ട ചെറിയ രോഗങ്ങളൊക്കെ അല്ലേ?
ആ അതെ അതെ. വീട്ടിൽ പൊതുവേ എല്ലാ
ആഹ്. വീട്ടിൽ പൊതുവേ എല്ലാർക്കും ഉണ്ട്പ്പോ. ആ ആ എന്നിട്ട് ഇപ്പം എന്താ പരിപാടി, ഈ സോഷ്യൽ മീഡിയ ആഹ് ഇങ്ങനെ കുത്തിരിക്ക തന്നെ ആവൂല്ലേ? ഞാനിതാ ഇതാ ഇങ്ങനെ റീൽ കണ്ടോണ്ടിരിക്കല പണി. വേറെ പണിയൊന്നുല്ലലോ. ഉം. ഇതിപ്പോ മനുഷ്യന്മാരെ അടുപ്പിക്കുകയാണോ, അകറ്റാണോ ഒരു പിടിത്തം കിട്ടുന്നില്ല. ഇന്നന്നെ ഇപ്പൊ ഇതാ. ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തണ ഒന്നാണല്ലോ സോഷ്യൽ മീഡിയ. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ആളുകളിൽ കാണണമെങ്കിൽ തന്നെ നമ്മള് എന്ത്‌ ചെയ്യണം കത്ത്, ഫോണ്, ഫോൺ കോള് അതായത് ഫോണല്ല, ഫോൺ കോളുകൾ. മുമ്പ് പഞ്ചായത്തിലൊരു ഫോണ് പൈസ കെണ്ടോയിട്ട്. വീട്ടില്, പിന്നെ വീട്ടിലൊരു ഫോണായി. അല്ലെങ്കിൽ കത്തന്നെ മുമ്പ് കുറെ അയച്ചോടുത്താൽ തന്നെ മാസങ്ങളോളം എടുത്തിട്ടാണ് ഞമ്മളെ വീട്ടിലേക്ക് എത്തുക. അപ്പം അതായത് നമ്മൾ അങ്ങോട്ടയച്ചു കൊടുത്താൽ, പ്രവാസികളാണ് അങ്ങോട്ട് എത്തുക. അവിടെന്ന് ഓല് റീപ്ലൈ ആയക്കണെങ്കിൽ തന്നെ എത്ര സമയം പിടിക്കും മറുപടി കത്തൊക്കെഴുതണെങ്കിൽ, ഇപ്പം അതൊന്നും ഇല്ലല്ലോ. അതൊക്കെ മാറിപ്പോയി. ഇന്നൊരു മൊബൈൽ ഫോണും, ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ ഏത് ഭാഗത്ത ത്തുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാം. വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഐ എം ഒ, ഒക്കെ ആണെങ്കിൽ പുറത്ത് ഇന്റർനാഷണൽ കോൾ ചെയ്ത നമ്മളെ പുറത്തുള്ള ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങളായിട്ട് നമുക്ക് ഡയറക്ട് റ്റ് വീഡിയോ കോളിലൂടെ നമുക്ക് സംവാദിക്കാൻ സമയം സ സാധിക്കുന്നുണ്ട്. അത് മാത്രല്ല പിന്നെ ഒരു ഗുണന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തെ അടുത്തെത്തിച്ചിട്ടുണ്ട്. വിദേശത്തുള്ള ബന്ധുക്കളായിട്ട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം വീഡിയോ കോളും മുഖാമുഖം കണ്ട് നമുക്ക് സുഖ സുന്ദരമായിട്ട് സംസാരിക്കാ പിന്നാർഞ്ഞാല് പഠനം, വാർത്ത, ഭാഷ, ബിസിനസ്സ്, ടെക്നോളജി തൊടങ്ങിയ എല്ലാ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ധാരാളം വിവരങ്ങള് ഈ ഒരു സോഷ്യൽ മീഡിയനെ കൊണ്ട് ലഭ്യമാണ് അതിപ്പോ ഈ സോഷ്യൽ മീഡിയന്റെ വല്ല്യോരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പർഞ്ഞാല് ഏ ഞമ്മള് ഈ ഓൺലൈൻ ബിസിനസ്സുകള്ണ്ടല്ലോ ബിസിനസ്സിലന്നെ വലിയ പല ചെറിയ ബിസിനസുകൾ പോലും സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഇപ്പോ നമ്മക്കറിയാ ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ എന്നു പറഞ്ഞ ഒരാള്. അയാള് ഈ മറ്റേ ഒന്നുല്ല ചെറിയൊരു കൽ പണിക്കാരനാണ് അയാള് അയാള്ട്ക്കണ പണികളും കാര്യങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയ കൊണ്ട്ടാ അയാക്ക് എന്തായി അയാള പണിക്കൊരു മാർക്കറ്റായി സംങ്ങതി ആളുകൾ താഴ്ന്ന കാണുന്ന ചെറിയ ചെറിയ ജോലികള് ളിപ്പത് വലിയൊരു ബ്രാൻഡ്മാരുടെ സോഷ്യൽ മീഡിയ മാറ്റിക്കൊണ്ടിക്കയാണ് ഇതിപ്പോ നമുക്ക് കണ്ടറിയേണ്ട കാര്യങ്ങള് അല്ലെ കണ്ടറിയണ്ട കാര്യങ്ങള അല്ലേ നമ്മളിപ്പോ പൊതുവെ കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോതൊക്കെ പിന്നെറഞ്ഞാല് ചെലോല് കഴിവുകൾ കാരണം മെച്ചപ്പെടുന്നവരുണ്ട് പാട്ട് നൃത്തം ചിത്ര രചന അങ്ങൻത്ത കൊർച്ച് കാര്യങ്ങളുണ്ടല്ലോ പാട്ട് പാടിട്ട് ഇൻസ്റ്റേ ഇയില്ടുന്നഒരുപാട് പേരുണ്ട് ഇപ്പ അനാഷ്യൽ അനാൻഷ്യൽ പ് മൊത്തത്തിൽ അങ്ങൻതന്നെ തുടങ്ങിയതാണ് അവരൊക്കെ പിന്നെഡാൻസ് കളിച്ചിടുന്നവരുണ്ട് പിന്നെന്തചിത്രങ്ങൾ വരച്ചിട്ടി ടുന്നവർ അവരുടെ കൈ കള്കാണിക്കുംപ്പ ഇതെന്താവകും അവർക്ക് പ്രൊമോഷനുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇതൊക്കെ ഒരു കാര്യങ്ങളാണ് പിന്നെ
അതെ അതെ ഇങ്ങള് സമൂഹിക മാധ്യമങ്ങളെ പറ്റി നമ്മള്ഇപ്പ കുറേ കാര്യങ്ങള് പറഞ്ഞു പിന്നൊരു കാര്യം മൊത്തത്തിലൊര് അഞ്ചു വർഷം മുമ്പുള്ള കേരളം അല്ലപ്പള്ളത് എല്ലാവരും ഒരു സമൂഹ മാധ്യമങ്ങളില് ക്ക് ഇതിലുള്ള ഓരോ പത്രവർത്താ മാധ്യമങ്ങളിലേക്ക് കൊതിങ്ങി കയ്ഞ്ഞുള്ളതാണ് ഈ പമ്പടെ ഈ ഇപ്പ നമ്മള ഈ തലമുറന്റെ പ്രശ്നം എന്താ വെച്ചാല് എന്താണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നത് അത് അപ് പടെ വിശ്വസിക്കാണ് നമ്മള് ചെയ്യുന്നത് അതിനെ കുറിച്ചൊന്ന് ചിന്തിക്കുകയ അല്ല അതിന്റെ മറുവശം ഒന്ന് ചിന്തിക്ക ഒന്നും ചെയ്യാതെ സമൂഹമാവധങ്ങളിൽ എന്താണോവെരുന്നത് അത് അപ്പടി സ്വീകച്ച് അപ്പടി ഒഴുങ്ങുന്ന വിയുങ്ങുന്നൊര അവസ്ഥാണ് കാണാകയുന്നത് പിന്നെ സമൂഹ മാധ്യമങ്ങളു ഞാന്കൊർച് മുമ്പൊര് കലാലയ ഒരധ്യാപകനായി ജോലി ചെയ്യ അവിടെ ഒരു വിദ്യാർത്ഥിണ്ട് അവിടെ വിദ്യാർത്ഥി അവര് എൻ ന്നും ഏയ്ത എയ്തി തരം എയ്തി വരാൻ പറഞ്ഞാലൊന്നും എയ്തി വര്ല്ല അവന് അവനൊരു ബേ വീട്ടിൽ നിന്ന് പോയി അന്നേശിച്ചപ് പ്പളാണ് അവന്റെ അമ്മ ഇതുപോലെര് സമൂഹ മാധ്യമങ്ങളില് വീഡിയോസ് ഇട്ന്നാ അല്ലെല് പോസ്റ്റ് ഇടുന്ന അതിലൊക്കെ ഒരു മുയികിയിരിക്കുന്ന ആളാണ് അപ്പ ഈ കുട്ടിയുടെ പഠന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അവ അവരുടെ ഈ ഇൻസ്റ്റഗ്രാമില് അല്ലെങ്കിൽ മറ്റ് യുട്യൂബിലുള്ള വീഡ് യിടാ റില്ടാ മറ്റ്കാര്യങ്ങൾ മാത്രമാണ് സ്രദ്ധകേന്ദ്രീകരിച്ചിരുന്നത് അപ്പ ഈ കുട്ടിയുടെ ഭാവിയണ് ഇവിടെ നഷ്ടപ്പെടുന്നത് ത ഇവന്റെ ഇവരെക്ക്ക്കിട്ടേണ്ട ഇവനീ പ്രായത്തില് കിട്ടേണ്ട വിദ്യാഭ്യാസ യോഗ്യതകളൊ ന്നും അവൻ നേടിയെടുക്കുന്നില്ല അല്ലെങ്കില് അതിനൊന്നും അവ ന്റെഅമ്മ അവനെസഹായിക്കുന്നില്ല അപ്പൊ അ അത്രത്തോളം നമ്മട അമ്മ മ്മമാര് അല്ലെങ്കില് ഈ ചി ഇപ്പ നമ്മടെ ഈ എംപ്ലൈ ചെറുപ്രായത്തിലിള്ള എം പ്ലയുവാക്കള് അല്ലെങ്കിൽ യുവതികളാണ് ഇതില് കൂടുതലായിട്ട് മുയികിയിരിക്കുന്നത് പണ്ട് കാലങ്ങളിലൊന്ന് ഫോണ് അല്ലെങ്കിമൊബൈൽഫോണ് ഇല്ലാത്തൊരവസ്ഥ ഇണ്ടായി ട്ട്ണ്ട് ഇനിക്റിയുംഞാൻ പത്തിലത്തിയിട്ടാണ് ന്റെ വീട്ടിലേക്ക് ഒരു സ്മാർട്ട് ഫോൺ അല്ല മൊബൈൽ ഫോൺ എത്തുന്നത് ആഹ് മൊബൈൽ ഫോ ണിലാണ് ഞാന് എന്റെ അനിയന് എന്റെ അനിയത്തി എൻ്റെ താ ത്ത എന്റെഅമ്മ എന്റെഅച്ഛൻ ഞങ്ങള എല്ലാരും പയോഗിചിരുന്നത് ഈ ഒരൊറ്റ ഫോണിലാണ് ഞങ്ങള് ഈ ആറാൾക്കാര് ഉപയോ
ൾർഭോഗിച്ചിര
അപ്പോ അതിനോക്കെ ശേഷം ഇപ്പോ എല്ലാവരുടെ കൈയ്ലും നമ്മുടെ ഈ വരുന്ന തലമുറ എന്നുള്ളത് വെറും അവര് ജനിച്ചു വീഴുന്നത് തന്നെ ഇതുപോലെയുള്ള മൊബൈൽ ഫോണുകളിലേക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സമൂഹ മാധ്യങ്ങളിലേക്കാണ് അവര് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കലാലയങ്ങൾ വിട്ടു കയിഞ്ഞാൽ നേരെ ഉപയോയിക്കുന്നത് പലതും വായിക്കുന്നതിനും ഹും അതില് കളിക്കാൻ പോകുന്നതിന് പകരം ഇവരു ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ ആപ്കള് അല്ലെങ്കിലീ ഇത്പോലെയുള്ള സമൂഹ മാധ്യങ്ങളിൽ അവരുടെ റീൽസ് ഇട്ക അല്ലെങ്കിള് അതുപോലെഉള്ള അതിൽ ഉള്ള റീൽസ് കാണ്ക ഇതിന് മാത്രമാണ് അവർ സ സമയം ചെലവഴിക്കുന്നത്. അപ്പോ നമ്മക്കറിയാം ഓരോ കുട്ടിയും ന്ന്ള്ളത് ഞമ്മടെ കുട്ടിക്കാലത്ത് മുതല് നമ്മള് ഓരോ കുട്ടിന്നള്ളത് വൈകുന്നേരങ്ങള് അല്ല രാ രാവിലങ്ങളില് കുറച്നേരം കളി ച്ച് നമ്മടെ മനസ്നൊരു ശാന്തി സമാധാനം ഒക്കെ കിട്ട്നൊരു സമയാണ് പക്ഷെ കുട്ടികൾ എന്നുള്ളത് ഒന്നങ്കി രാവിലെ ഒരു ഒമ്പത്മണി ആവുമ്പോ കലാലയത്തിൽ പോന്നു. നാല് മണിക്ക് സ്കൂൾവിണ്ടും വീട്ടിൽ വരുന്നു അത് കയിഞ്ഞ് അവർ വീണ്ടും ഈ നാല് മുറിക്കുള്ളില് ചുമരുകൾക്കുള്ളില് അവരിങ്ങനെ ഒതുങ്ങിക്കൂടാണ്, അല്ലാതെ പുറത്തക്ക് ഒന്ന് പോയി മറ്റുള്ളവരോട് സംസാ സാരിക്ക അല്ലെങ്കിൽ കൂട്ടുകാരഒപ്പോന്ന് കളിക്ക ഈ സമ്പ്രദായൊന്നും ഞമ്മക്ക് ഇപ്പൊ നിലവിൽ കാണാൻ കഴിയില്ല. മ ക്കറിയാം പണ്ട് ഉണ്ടായിരുന്ന ഞമ്മളെ പരമ്പരാഗത കളികളൊക്കെ അല്ലെങ്കിൽ ഗെയിമുകളോക്കെ എന്തെല്ലാമായിരുന്നു എന്ന് നമ്മൾ വളരെ രെ ആസ്വദിച്ച് കളിച്ച് നമ്മൾ ജീവിച്ട്ട് നമ്മുടെ യുവത്വം അല്ലെങ്കിൽ നമ്മുടെ ഒരു കുട്ടിക്കാലം ഉണ്ട്. അതൊന്നും നമ്മക്ക് നിലവിൽ കാണാൻ കഴിയില്ല കാരണം കുട്ടികളൊക്കെ ഇതിന്റെ ഉള്ളിൽ ഈ മൊബൈൽ ഫോണുകളിലേക്ക് അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലേക്ക് ഒതുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഇപ്പോ നമ്മൾക് അറിയ കുട്ടികൾക്ക് എന്തെലും എഴുതാൻ കൊടുത്താൽ തന്നെ അവരെഴുതി വരുന്ന ന്നത് വരെ ഇതുപോലെയുള്ള മൊബൈൽ ഫോണുകൾ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലുള്ള പ്രത്യേകത അതിന്റെഒരു ഉയർന്ന സാമൂഹിക സാങ്കേതിക വിദ്യകളുപയോഗിച്ചിട്ടാണ് അപ്പൊ അതിൽ നിന്നന്നൊക്കെ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കേണ്ടത് ഓരോ രക്ഷിതാക്കളുടെയും ഇതുപോലെയുള്ള കലാലങ്ങളിൽ ചെന്ന് ഓരോ അധ്യാപകരുടെയും ഉത്തരവാതിത്വമാണ് കുട്ടികളെ സംരക്ഷിക്കാന്നുള്ളത്. നമുക്കറിയാസമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ ഭവിഷ്ത്തുകളുണ്ട് എയ് ഇതിന്റെ സവിശേഷതകൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മക്ക് ഭവിഷത്താണ് പറയാന് ഉണ്ടാക നമുക്കറിയ ഇന്റെ ഒരു സുഹൃത്ത് ഇന്റെ സുഹൃത്തിന്റെ ഒരു സുഹൃത്താണ് അവളെന്താ വച്ചാല് അവളീ ഈ കൂടുതൽ റീൽസ് ത് അല്ലെങ്കിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഇതിലേക്ക് സമൂഹ മാധ്യമങ്ങളിലേക്ക് ചെയ്യുന്ന ആളാണ്, അവർ ക്ക് ഒരു വീഡിയോയ്ക്ക് ഇത്ര ലൈക്ക് കിട്ടീല്ലാന്ന് ഉണ്ടെങ്കില് അല്ലെങ്കില് ഈ ദിവസത്തിന്റുള്ളില് ഇത്ര ഫോളോഴ്സ് കേറീറ്റ്ല്ലാന്ന്ണ്ടെങ്കില് കി അവർക്ക് മനസ്സിന് ശാന്തി കിട്ടുന്നില്ല, സമാധാനം കിട്ടുന്നില്ല. അപ്പൊ ഇതൊക്കെ അല്ല ഇതുപോലെയുള്ള നല്ലൊരു ഇപ്പൊ നമ്മക്കറിയാ നമ്മളെന്ത് സാധനം നമ്മള് ഈ ഇതില ഈ സമൂഹ മാ ദ്യങ്ങളിൽ ഷെയർ ചെയ്യാണ് എന്ന്ണ്ടെങ്കിലും അതിലുള്ള നല്ല നല്ല അഭിപ്രായങ്ങൾ വരും മോശമായ അഭി പ്രായങ്ങൾ വരും. ഇതൊക്കെ ഉൾക്കൊള്ളാൻ കയിഞ്ഞിട്ടാവണം നമ്മലിതില് ഓരോ സാധനങ്ങളും ഷെയർ ചേയ്യേണ്ടത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ വള് അവൾക്ക് ഇതുപോലെയുള്ള മോശമായ അഭിപ്രായങ്ങള് വരുമ്പോ അവര് ഏഹ് ഡൌട്ട് ന്ന അല്ലെങ്കില് വളരെ ഒരു മനസ് അവരുടെ മനസ് നല്ലൊരു മോശമായ രീതിയിലേക്ക് പോകുന്നരവസഥ നമ്മക്ക് കാണാൻ കഴിയും അപ്പോ അത്രത്തോളം ചതിക്കുഴികള് പിന്നതുപോലെ സമൂഹാ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പണ തട്ടിപ്പ് തടെ തട്ടിപ്പ്ടവ് ഇപ്പോ ഞമ്മക്കറിയാ ഇന്ത്യയിൽ കൊറച്ച് കാലങ്ങൾക്കായിട്ട് ഇപ്പൊര് പത്തിരുവത് ദിവസമായിട്ട് നി ടെലിഗ്രാം ആപ്പ് നിരോധിച്ചിരുന്നു. കാരണന്താ വെച്ചാല് നീറ്റ് പരീക്ഷയേ സംബന്ധിച്ച് അതിന്റെ കൊസ്റ്റ്യൻ പേ
സ്റ്റിൻ പേപ്പർ അതിന്റെ ഏഹ് ചോദ്യപേപ്പർ ചോർന്നതുമായി സംബന്ധിച്ച്
കുറച്ച് കാലത്തേക്ക് നീറ്റ് ഈ പരീക്ഷ നടന്ന സമയത്ത് ഏഹ് നമ്മടെ ടെലിഗ്രാം നിരോധിച്ചിരുന്നു. ഈ ടെലിഗ്രാം ആപ്പ് മുഖേനെ ടെലഗ്രാം വഴി മു മുഖേനയാണ് കൂടുതൽ പേരും ഇതുപോലെയുള്ള ചതിക്കുഴികൾ പെടുന്നത്. ഇപ്പോ നമുക്കറിയാം കൂടുതൽ ചാനലുകൾ ഉണ്ടാക്കിയിട്ട് അവര് വ്യത്യസ്തമായ നമ്പറുകൾ ഉപയോഗിച്ചിട്ട് അവരതിലേക്ക് നമ്മുടെ പണം അയക്കാൻ പറയും പണം അയച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മടെ അവര് അവര് നമ്മടെ ഒഴിവാക്കുന്ന നമ്മ നമ്പർ നിരോധിക്കുന്ന ഒര് അവസ്ഥയിലക്ക് എത്തുന്ന രീതിയിലൊക്കെ കാണാൻ കഴിയാ. അപ്പൊ ഇതുപോലെയുള്ള സമൂഹ മാ ധ്യമങ്ങൾ വഴിയിള്ള ഇതുപോലെല്ല പഇതുപോലൊക്കെ വഴിയുള്ള ഇതുപോലുള്ള പണ തട്ടിപ്പെടപാടുകളിലൊക്കെ നമ്മുടെ കൂടുതൽ യവാക്കളതില് പെട്ന്ന്ണ്ട് അതുപോെലെതന്നെ സമൂ
സമൂഹ മാധ്യമങ്ങളപറ്റി പറയുമ്പോ നമക്ക് പ്രത്യകായി പറയണ്ടാണ് ഈ ഗെയിമുകളെ പറ്റീള്ളത് കുട്ടികള് ഇപ്പത്തെ കുട്ടികള്
റും അഡിക്റ്റഡ് ആയ ആൾക്കാരാണ് ഗെയിമുകളിലേക്ക് അവ അവരുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കുന്നില്ല പകരം വെറും ഈ ഈ ഗെയിമുകളിലേക്ക് അല്ലെങ്കിൽ ഈ സ്ക്രീനുകളിലേക്ക് മാറിപ്പോയി ന്നുള്ളതാണ് അപ്പ ഇതിനൊക്കെ നമ്മുടെ സർക്കാരിന്റെ കീഴില് അല്ലെങ്കി ഞങ്ങളടെ ബടെ മുതിർന്ന നേതാക്കൾടെ കീഴില്. ന മ്മക്കറിയാം ബടെ ഗ്രാമസഭകൾ നട ക്കാറ്ണ്ട് ഓരോ വർഷവും നമ്മുടെ ഓരോ വാർഡിലും ഓരോ മെമ്പർക്ക് കീഴില് ഒരു വർഷത്ത പദ്ധതി ണ്ടാക്കി ൻ വേണ്ടിട്ട് ഗ്രാമസഭകൾ നടക്കും അപ്പ ആ ഗ്രാമസഭകളില് ഒരു വർഷത്തേക്ക് പദ്ധതികൾ തയ്യാറാക്കുമ്പോ അതില് കൂടു തലായി പങ്കെടുക്കുന്നത് ഇതുപോലെള്ള കർഷകര് അല്ലന്ന്ണ്ടെ മറ്റു മുതിർന്ന ആൾക്കാരാണ് വയസ്സായ ആൾക്കാരാണ് അവർക്ക് വേണ്ടത് അവർക്ക് വീട്ടിലേക്ക് ആവശ്യമായ കോഴി ആട് അല്ലാതങ്കിലും മുട്ട അതുപോലത്തെ സാധനങ്ങളാണ് പക്ഷെ ഇതിലൊക്കെ നമ്മടെ യുവാക്കൾ വന്നിട്ട് അല്ലെങ്കി നമ്മുടെ കുട്ടികൾ വന്നിട്ട് നമ്മുടെ ഒരു വർഷത്തെ പദ്ധതി തയ്യാറ പങ്കെടുക്കണം അതിന് നമ്മുടെ ഇതുപോലെയുള്ള മൊബൈൽ അല്ലെൽ സമൂഹ മാധ്യമങ്ങളിലുള്ള കൂടുതൽ ഉപയോഗം അത് തടയുന്നലുള്ള പദ്ധതി നാം തയ്യാറാക്കണം കുട്ടികൾ കൂടുതലായിട്ട് ഫോൺ ഉപയോഗിക്കുന്നു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു അത് തടയാന് വേണ്ടിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കണം അപ്പൊ അതിലൊക്കെ നമ്മള് നമ്മളെ യുവാക്കൾ എറങ്ങി തിരിച്ചാൽ അല്ലെ നമ്മുടെ കൂട്ടായ്മകൾ എറങ്ങി തിരിച്ചാൽ മാത്രമാണ് നമുക്ക് നമ്മടെ നല്ലൊരു കേരളത്തെ ഭാവിയെ നമക്ക് കാണാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ നമ്മളെ കുട്ടികളെ ഇതുപോലുള്ള ചതിക്കുഴികളിൽ നിന്നും സംരക്ഷിക്കാൻ കഴിയുള്ളൂ അപ്പൊ എന്താണ് നിങ്ങള്ടെ ഒര ദാൺ ഇതുപോലെയുള്ള ഈ സമൂഹ മാധ്യമങ്ങൾ നല്ല കാര്യങ്ങൾക്ക് മാത്രമായിട്ടാണ് ഉപയോഗിക്കാൻ കഴിയുന്നത് ഇതുപോലെ മോശകാര്യങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളതിനെതിരെ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? ന്താണ് നിങ്ങളുടെ ഒരഭിപ്രായം?
കടെയ്ൽ നല്ലത് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരിഷ്ടംപോലെുണ്ട് ഇപ്പം തന്നെ ചെറിയ ചെറിയ കു ട്ടി സംരംഭകർ വരെ ഈ സോഷ്യൽ മീഡിയ കാരണം വളർന്നു വരുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ചീത്താരൻ നേരത്തെ പറഞ്ഞ പോലെ നീറ്റിന്റെ ഒരു പ്രശ്നത്തിന് വേണ്ടിട്ട് ടെലഗ്രാം പ്പോ നിരോധിച്ചു പ്പൊ ഇരുപത്തിരണ്ടാന്തി. ക്ക് ശേഷമാണതൊന്ന്. വി വീണ്ടും നിലവില് പ്രവർത്തനഏ ത്തിലേക്ക് വന്നത്. അത് മാത്രമല്ല പിന്നെ വ്യാജ വാർത്തകൾ ഒരുപാട് പ്രചരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തെറ്റായ വിവരങ്ങൾ വള രെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത്. സോഷ്യൽ മീഡിയയിലൂടെ പ്പൊ എ ഐ കളൊക്കെ അറങ്ങിയത് കൊണ്ട് തന്നെ. ചാറ്റ് ജി പി ടി, ക്ലൗഡ് അല്ലെങ്കിൽ ജെമിനി പോലോത്തെ എ ഐകളിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എന്താകാ. ചെറിയ ഫോട്ടോകളൊക്കെ എടുത്തിട്ട് ചാറ്റ് ജി പി ടി യിലൊക്കെ യിലൊക്കെ ചെറിയ ഫോട്ടോസൊ ക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് എഡിറ്റ് ചെയ്തിട്ട്. ഇങ്ങനൊരു വാർത്തയാക്കി തരൂന്നൊക്കെ പറഞ്ഞാണ്ട് ഇട്ടിട്ട് നമ്മള് നാളെ ഊ ഏതെങ്കിലും ഒരടുത്ത കൂട്ടുകാരന്. അയച്ച് കൊടുക്കുന്നതായിരിക്കും അവനെന്താക്കും അത് കാര്യയാക്കിയിട്ട് ഏതെങ്കിലും ഗ്രൂപ്പിലേക്ക് ഇടും. അത് പിന്നെ ഗ്രൂപ്പ് ആ ഗ്രൂപ്പുകളിലൂടെ കെടന്ന് ഓടീട്ട് ഏതെങ്കിലും ഒരാളെടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ അത് പോസ്റ്റ് ഇടും. അങ്ങനെ അതങ്ങനെ വ്യാജ വർത്തകളായി പ്രചരിച്ച് ആളുകളിലേക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കുറെേ കാര്യങ്ങള്. വരുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ലേ സോഷ്യൽ മീഡിയേനെ പറ്റിപ്പോ നോക്കാണ്ടെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് പ്പോ ഈയൊരു സംസാരത്തിലൂടെ നമുക്ക് കഴിയില്ല അപ്പോ വീണ്ടു സമയത്ത് ഞാനീ വിളി ക്കണ്ട് ആ നേരിട്ട് കാണുമ്പോ ചർച്ചചെയ്യാം ആഹ് കെ.
ആഹ് ഓക്കെ ഓക്കെ നന്ദി.